ഹലോ കേൾക്കാമോ
ഹലോ കേൾക്കാം
ആഹ് എന്തുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു
ഓ ആഹ് ഇവിടേം സുഖം ആ ഇവിടെ മഴയൊക്കെയല്ലേ ആഹ് ഇവിടെ ഇന്ന് മഴയില്ല പക്ഷെ മഴ മഴയുടെ കാലാവസ്ഥയാണല്ലോ
ഇടിം മഴിണ്ടായിരുന്നു രാവിലെ
ഞ്ഞാ ഓ അതെ അതെ ഞാനിങ്ങനേ ഇരുന്നപ്പോ പ്പൊ മഴ ആയോണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നമുക്ക് സാധിക്കില്ലല്ലോ ഇപ്പ എല്ലാരും വീട്ടിലല്ലേ ഞാനിങ്ങനെ ഇരുന്നപ്പോ നമ്മുടെ പഴയ ഓം സ്കൂൾ കാലഘട്ടവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകയൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു അവിടെ ഇപ്പം താങ്കൾക്ക് എങ്ങനെ സ് സ്കൂൾ കാലഘട്ടത്തിലങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെട്ട അധ്യാപികയോ അങ്ങനെ എന്തെ ആരേങ്കിലും ഉണ്ടായിരുന്നോ
ഓ ഹൈസ്കൂൾ കാലഘട്ടത്തിലൊരു അദ്ധ്യാപകൻ ഇപ്പഴും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അദ്ദേഹത്തെ
ആണോ ഏ പ്ര പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനെന്താ കാരണം
കുട്ടികളെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും. ഒരു താര മില്ലാതെ എല്ലാരും ഒരുപോലെ കണ്ട്. മനസ് കുട്ടികള്ടെ ബുദ്ധിമുട്ടുകളറിഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
ഓ അതെ അതെ ആഹ് ഈ പറയുന്ന പോലെ തന്നെ താങ്കൾക്ക് ഇഷ്ട്ടപ്പെട്ട അധ്യാപകന്റെ ഹ്. ആഹ് ഒരു പെരുമാറ്റം വളരെയധികം നല്ലതാണ് ഇപ്പൊ ഒര് ഇപ്പം ഒര് ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ട് കുട്ടികൾ ഒരുമിച്ച് ഒരുപോലെ തന്നെ ഏഹ് പഠനത്തിൽ മികവ് കാ ഹ് പുലർത്താൻ അദ്ദേഹത്തിന്. സാധിച്ചിട്ടുണ്ട് അല്ലേ?
അതെ സാമൂഹ്യ ശാസ്
ഷയായിരുന്നു അദ്ദേഹം പഠിപ്പി ആഹ് ഒരു അധ്യാപകൻ കാരണമാണ് ആഹ് ഒരു വിഷയം ഞാൻ അത്രത്തോളം ഇഷ്ട്ടപ്പെടാനും. ഉപര്ണത്തിന് വേണ്ടി ആഹ് ഒര് വിഷയം ബന്ധപ്പെട്ട. ആഹ് ഇത് തിരഞ്ഞെടുക്കാനും സഹായിച്ച് എപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ട്. പഴയപോലെ അതേ സ്നേഹത്തോടെ തന്നെയാണ് അദ്ദേഹം സംസാരിക്കയും.
ഓ അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ താ എന്ന് പറന്ന പോല ചെല കുട്ടികൾക്ക് ചെല അധ്യാപകരുടെ ഏറ്റ ഉൾ ഇഷ്ടപെടും ആഹ് പ്രിയപ്പെട്ടതാവുമ്പ അവര് അവരേത് ഏഹ് വിഷയമാണോ പഠിപ്പിക്കുന്നെ അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെടുകയും താല്പര്യത്തൊ നമ്മൾ പഠിക്ക്യയും. ഇത്പ്പോ ഒരു പരീക്ഷ നടത്തിയാ തന്നെ നല്ല മാർക്ക് വേടിക്ക്യയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ.
അതെ അതെ തീർച്ചയായിട്ടും ആഹ് ഒരു അദ്ധ്യാപകം കാരണം സാമൂഹ്യ ശാസ്ത്രം എന്നൊരു വിഷ് എന്റെ ക്ലാസിലെ എല്ലാവർ. നല്ല ഇഷ്ട്ടവാ.
ഓ പ പ്പൊ എല്ലാ കുട്ടികൾക്കു സാമു കൂടുതൽ ഇഷ്ട്ടമായിര്ന്നല്ലേ.
അതെ അതെ.
ആഹ് പൊതുവേ ഇപ്പൊ ഹ് ഇപ്പഴ്‌ത്തെ തലമുറലെ കുട്ടികൾക്ക് പൊതുവേ ഹ് ഹ്മ് ഇപ്പൊ നമ്മളൊക്കെ പൊ പഠിച്ചിരുന്ന കാലത്ത്. ഹ് അധ്യാപന രീതി നല്ലതായിരുന്നു കാരണം ഹ് ഈ. പറഞ്ഞ പോലെ തന്നെ ഏഹ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഹ് ആഹ്. അദ്ധ്യാപകനയാൽ കൂടി തന്നെ എല്ലാരും ഒരുപോലെ കണ്ട് എല്ലാം കുട്ടികളുടെ. എല്ലാരും ഒരുപോലെ തന്നെ ഹ് പഠിച്ച് മുന്നോട്ട് വര്ണം എന്നുള്ള രീതിയായിരുന്നു ഹ്. പഷേ മറിച്ച് ഇപ്പർത്തെ ഒരു തലമുറയിലെ അധ്യാപന രീതീന്ന് പറയ്ന്നത് നല്ലതായിട്ട് തോന്നാറുണ്ടോ? താങ്കൾക്ക്.
ഇപ്പഴ്‌ത്തെ. തലമുറയിൽ അധ്യാപന രീതിയും ഏഹ് പഴയ പോലെയല്ല കുട്ടികളുടെ പെരുമാറ്റം അങ്ങനെയല്ലെ ഇപ്പഴാ അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട ചില വിദ്യാർത്ഥികളുണ്ട് അവരോട് അവര് പട് പഠനത്തിൽ മുന്നോക്കം വരണം മറ്റുകുട്ടികളെ തഴഞ്ഞ് അവർക്ക് കൂടുതൽ പിന്തുണ നൽകി. കൊണ്ടുള്ള ഒരു രീതിയ കാണുന്നത് അതുപോലെ തന്നെയാണ് കുട്ടികളും. അവര് കൂട്ത് പ ഇപ്പഴത്തെ കാലഘട്ടത്തിന് അനുസരിച്ച്. ഹ് ഹ് അറിവുകൾ ഇല്ലാത്ത അധ്യാപകരെ അർക് ഇഷ്ട്ടല്ല കളിയാക്കലും എരട്ടപ്പേരും. ഒരു ബഹുമാനമില്ലാതെയാ സംസാരിക്കുന്നത് അപ്പൊ അധ്യാപകരും തിരിച്ച് ആഹ് രീതിൽ നിക്കുന്നു.
അതെ അതൊരു ബഹുമാനമില്ലായ്മയാണ് നമ്മൾ കാണുന്നത് കാരണം അവര് അധ്യാപകരും അതേപോലെയാണ് കുട്ടികളോട് പെരുമാറുന്നതും. ഇപ്പ പഠിക്കുന്ന ച്ചാ അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട അതൊരു ഒരു കുട്ടിയെ മാത്രം കേന്ദ്രീകരിച്ചു. പഠിക്കുന്ന ഒരു ഒര് ക്ലാസിൽ ഇപ്പഹ് ആഹ് പത്തു പിള്ളേരുണ്ടെങ്കിൽ ഒരു കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആഹ് കുട്ടിയെ മാത്രം ഹ്. കേന്ദ്രീകരിച്ചായിരിക്കും അവർ പഠിപ്പിക്കുന്ന ആഹ് കുട്ടി മാത്രം പഠനത്തിന് മുന്നോട്ട് വന്നാൽ മതി ബാക്കി എങ് ഉള്ളവരെ എങ്ങനോ ആയ് കോട്ടെ ആഹ് ഒരു രീതിയായത് കൊണ്ടാണ് ഇപ്പൊഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് പൊതുവേ ഹ് അ ധ്യാപകരോട് അങ്ങോട്ട് ഇഷ്ടം തോന്നാത്തും ചെല അധ്യപകരങ്ങനെല്ല ഞാനൊക്കെ പഠിച്ച് ന്ന കാലത്ത്. ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഒരു അധ്യാപക ആഹ് മലയാള അധ്യാപിക ഉണ്ടായിരുന്നു ആഹ്. അധ്യാപിക എന്ന് പറയുന്നത് തന്നെ എല്ലാരും ഒരുപോലെ കണ്ട് നല്ലൊരു പെരുമാറ്റം ലളിതമായാണ് പഠിപ്പിക്കുന്നത്. കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ തോന്നും മലയാളം പ മലയാളമാണ് ആ അധ്യാപക പഠിപ്പിക്കുന്നെങ്ങ തന്നെ എന്താ നല്ല ഒരു ക്ലാസ്സൊക്കെ നല്ല താല്പര്യത്തോടെ നമുക്കൊരു ഇരിക്കാനൊക്കെ തൊന്നും വരുത് കാരണം ഓരോ കുട്ടികളെ ഇപ്പൊ ഓരോ കുട്ടി ഇപ്പം വായ ഇപ്പം ക്ലാസുകളിൽ തന്നെ ഇപ്പം വായിക്കുവാനാണെങ്കി ആ നമ്മളിപ്പം വായന കുറവുള്ള കുട്ടികളെ വിളിക്കുകയാണ് ഇതിന് അവരെ ഉടനടി ദേഷ്യപ്പെടാതെ അല്ല പെടാതെ സമാധാനത്തോടെ പിതുക്കെ പിതുക്കെ വായിച്ച് അവരെയും പഠനത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുവരും നമ്മളിൽ ഒരാളായിട്ട് അവരെയും കൂടെ കണക്കാക്കി ഒരുപോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അധ്യാപക അതുകൊണ്ട് തന്നെ ആ അധ്യാപകയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുമ്പം തന്നെ ഏറ്റവും കൂടുതൽ ആ അധ്യാപകയെ ഓർക്കാറുണ്ട് അങ്ങനത്തെ ഒരു അധ്യാപ അധ്യാപകരൊക്കെ വേണം നമ്മുടെ ഇപ്പഴത്തെ തലമുറയില് വിദ്യാലയങ്ങളില്
സ്കൂളുകളെ ലെ പോലെ തന്നെയാണ് ട്യൂഷൻ ക്ലാസ്സുകളിലെയും അധ്യാപകരുടെ
അതെ അതെ ആ അത് വളരെയധികം നല്ലൊരു അഭിപ്രായമാണ് കാരണം വിദ്യാലയങ്ങളെക്കാൾ അതുപോലെ തന്നെ പ്രാധാന്യമാണ് ട്യൂഷൻ ക്ലാസുകളിലെ അധ്യാപകരും അവരും നല്ല രീതിയിൽ നിന്നാൽ മാത്രമേ കുട്ടികൾ പഠിക്കുകയും മുന്നോ
കുട്ടികളോട് കുട്ടികളിൽ ഒരാളായി നിന്ന് പെരുമാറിയാലേ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുകയും ആ വിഷയ ത്തോടുള്ള അവരുടെ ഇഷ്ടക്കുറവ് മാറി പഠിത്തത്തിൽ മുന്നാക്കം വരികയും അവർക്ക് ജീവിതവിജയം കൈവരിക്കാനൊക്കെ സാധ്യമാവുകയുള്ളൂ
അതെ അതെ വളരെയധിക നല്ലൊര കാരണം വിദ്യാലയങ്ങ മാതാപിതാക്കളോടൊപ്പല്ല അതിപ്പോ വീട്ടുകളിൽ ചിലവഴിക്കൽ കൂടുതൽ സമയം എവിടാണ് അവർ ചിലവഴിക്കുന്നത് വിദ്യാലയങ്ങളും ട്യൂഷനിലുമാണ് അപ്പം അതപ്പൊ വിദ്യാലയത്തിലും നല്ലൊരു അധ്യാപന രീതി ട്യൂഷൻ സെൻ്ററിൽ അതേപോലൊരു അധ്യാപന രീതി ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം വർധിക്കും ഇപ്പോഴത്തെ പൊതുവെ കുട്ടികൾക്ക് അങ്ങനെ പഠിക്കണം അങ്ങനെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നല്ലൊരു ജോലി കിട്ടണം എന്നാ അധികം നല്ല രീതിയിൽ പഠിക്കേം വേണ്ട ആ ഒരു പഠിത്തത്തിന്റെ ഒരു താല്പര്യമില്ലായ്മ പല പല കുട്ടികളും നമുക്ക് കാണാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം അവരെ ഒരുപാ ഒ
കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ വിവ വിവര വിനിമയ സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിൽ ലായകുണ്ട് പഠിത്തത്തിൽൽ ഉപ പുസ്തകത്തിൽ ഒതുങ്ങുന്ന അവർക്ക് ഫോണും അത്തരത്തിലുള്ള വിവരവിനിമയസാങ്കേതിക വിദ്യയിൽ അറിവ് നേടാനാണ് അവർക്ക് താല്പര്യം
അതെ അതെ അവരിപ്പോ ഫോ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം
പഠനരീതിയാണല്ലോ
അതെ അതെ പൊതുവെ എല്ലാവരും ഓൺലൈൻ പഠന രീതി ആയതു കൊണ്ട് തന്നെ പൊതുവേ അവര് എന്താണ് മൊബൈൽ ഫോൺ വന്നതുകൂടി തന്നെയാണ് കൂടുതലും കുട്ടികൾ ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചു അപ്പൊ കൂടുത പഠനത്തിനോട് പിന്നോക്കം നിന്നിട്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്പ്പോ പല കുട്ടികളും പഠന ഇപ്പം എന്തേലും ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ പറയും ഞാൻ പഠി ഞാൻ ഫോണിൽ പഠിക്കയാ ഞാൻ ഫോണിൽ പഠിക്കയാ ഇപ്പ മാതാപിതാക്കളുടെ വിചാരം എന്താണ് കുട്ടികൾ ഫോണിലായിരിക്കും പഠിക്കുന്നതെന്ന് അതു തന്നെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും ചില നല്ല നല്ല ചില മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾ പഠിക്കുകയും താൽ പഠനത്തിനൊരു താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ ചില അധ്യാപകരാണെങ്കിൽ വേണമെങ്കിൽ ആ കുട്ടി പഠിച്ചോട്ടെ അവര് വീട്ടിൽ പോയി മാതാപിതാക്കളുടെ അശ്രദ്ധ പോലെ പഠിക്കാത്തത് ആഹ് പൊതുവേ ഇപ്പ
ഈ ക്ലാസിൽ ഒരുമണിക്കൂറ് കേറുന്നു തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പാഠം പഠിപ്പിക്കുന്നു പോന്നു അല്ലാതെ കുട്ടിളത് പഠിക്കണം അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് കരുതുന്ന അധ്യപകര് നന്നേ കുറവാണ്
അതെ നന്നെ ഇപ്പ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്താന്ന് അതെ അതെ അവര് അവർക്ക് തങ്ങളികൊടുത്തിരിക്കുന്ന ജോലി അതെ അതെ അവരിപ്പോ അവർക്ക് തങ്ങള് തങ്ങളിലനുവദിക്കപ്പെട്ട സമയങ്ങളില് സമയത്തിനുള്ളിൽ അവര് പഠിപ്പിക്കുന്നു പോകുന്നു അല്ലാതെ കുട്ടികളുമായിട്ടൊരു ബന്ധമോ അടുത്തൊരു ബന്ധമോ അല്ലെങ്കി പഠിക്കാത്ത കുട്ടിയെയും കൂടെ മുന്നോട്ട് കൊണ്ടുവരിക അങ്ങനൊരു
ആരും ശ്രമിക്കാറില്ല അവർക്കതിന്റെ ആവശ്യമില്ലന്നൊരു തോന്നലാവാം അതുപോലെ തന്നെ കുട്ടിളും അധ്യാപക വിദ്യാർത്ഥി ബന്ധം പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോ കാണാറേ ഇല്ല പണ്ട് കാലത്ത് കുട്ടിള് അധ്യാപകരെ പേടി ഇപ്പൊ വീട്ടിൽ എന്തെലും തെറ്റയ്താലും സ്കൂള അധ്യാപകരോട് പറയും എന്ന് പറയുമ്പഴ് പേടിച്ചിരുന്ന ഒരു കാലായിരുന്നു എന്റെയൊക്കെ സമയത്തുണ്ടായിരുന്നത്
അതെ അതെ ആഹ് കാലഘട്ടക്കെ ഇപ്പൊ മാറിയിരിക്കുന്നു
കുട്ടികള് എന്ത്തെറ്റ് ചെയ്താലും കൂട്ടു നിക്കുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളെ അടിക്കാനോ വഴക്കു പറയാനോ ഒന്നും ഇ ഇന്നത്തെ അധ്യാപകർക്ക് പറ്റത്തില്ലല്ലോ
അതെ അതെ അധ്യപകർക്ക് പറ്റില്ല അതല്ലാതെതന്നെ
വിപരീതമായിട്ടാണ് നിക്കുന്നത്
അതെ പൊതുവേ ഇപ്പൊ അധ്യാപകര് അടിക്കക നമ്മളങ്ങനെ പൊതുവേ പറയാൻ കഴയില്ല ചെല അധാപകര് ക്രൂരമായി മർദ്ദിക്കുകയുചെയ്യും കുട്ടികളെ അവരുടേതായ ദേഷ്യത്തി ഇപ്പ വീട്ടിലെന്തെിലും കാര്യമുണ്ടെങ്കിൽ തന്നെ ആഹ് ദൈശ്യ ഒതുക്കി വെച്ച് കുട്ടികളെ തീർക്കവരു ഉണ്ട് അത് മാനസികമായ ഒരു സംവൃ കുട്ടികളിൽ ചെലുത്തും അത് കാരണന്താ അധ്യാപകരുടെ വീട്ടിലെ കാര്യങ്ങളും വിദ്യാലയവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാതെ സമാധാനത്തോടെ കാര്യങ്ങ
തൊഴിലായി സ്വീകരിക്കുന്നവര് ഒരിക്കലും അവരുടെ ഒറിജിനൽ സ്വഭാവം അവരോടുള്ള ദേഷ്യം കുഞ്ഞി കുട്ടിൾടെ മേലടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്
അതെ അതെ കുട്ടിൾടെ മേലെടിച്ചേൽക്കാൻ ശ്രമിക്കുകരത് അങ്ങനെ തന്നെ കുട്ടികൾ കൂടുതലൂടെ ആ അധ്യാപകരെ അങ്ങോട്ട് വെറുക്കുകയും അവർക്കൊരു പേടി വർദ്ധിക്കയും അവടെ പഠനത്തോട് ഒരു താല്പര്യം വിവരമില്ലായ്മ വർധിക്കുകയും ചെയ്യും അതല്ലാതെ നമ്മളീ പറയുന്നത് നമുക്കിഷ്ടപെട്ടൊരു അധ്യാപകിയാലു അധ്യാപികയായാലും അവര് അവരുടെതായ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്
കുട്ടിൾക്ക് ശിശു കേന്ദ്രീകൃതമായ ആഹ് പഠനരീതികളൊക്കെ ഇപ്പോ കുറെ രീതികളുണ്ട് പുസ്തകത്തിലെ കാര്യങ്ങ അതേപോലെ കൊടുത്ത് അത് അവരെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിച്ച് പഠിപ്പിക്കുന്നല്ലാതെ പ്രവർത്തനങ്ങളിലൂടെയും ഏഹ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിൾക്ക് പഠനത്തിലുള്ള താൽപര്യം വർദ്ധിക്കയ അവര് കൂടുതല് പഠിക്കുക ചെയ്യും പക്ഷെ ഇന്നത്തെ അധ്യാപകര് പുസ്തകത്തിലുള്ള പറഞ്ഞു പോകുന്നു കൂടുതൽ അതിനെ പറ്റിയൊന്നും വിശദമാക്കാൻ നിക്കുന്നില്ല വർക്ക് കൊടുക്കുന്നു കുട്ടികളെ അതെതെങ്കിലും ലേബറിന്ത്യ ഗൈഡ് അതിൻ്റെക്കെ പരീക്ഷ പഠിച്ച് പരീക്ഷ എഴുതുന്നു അധ്യാപരും മാർക്കിട്ട്കൊടുക്കുന്നു
അതെ അതെ ഈ പറന്നപോലെ അധ്യപകര് അധ്യാപന രീതി മാറി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന പോലെ തന്നെ അവര് അവരടെ സമയത്തിനുള്ളിൽ അവര് വന്ന് പഠിപ്പിക്കുന്നു പോകുന്നു അവരിപ്പം മറ്റേകുട്ടികള് പഠിച്ചാലെന്ത് പഠിച്ചല്ലെന്ത് പഠിക്കുന്ന കുട്ടികൾ വളരട്ടെ എന്നൊരു ചിന്താഗതി ചിന്താണ് ഈ അധ്യാപർക്ക് ഇപ്പോത്തെ അധ്യാപകർക്കുള്ളത് നിലവിൽ ആഹ് അങ്ങനെൊ ഒരു അധ്യാപന രീതി ശരിയാണോന്ന് താങ്കൾക്ക് തോന്നാറുണ്ടോ
ഒരിക്കലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ ഇനി വരുന്ന ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതില് മുഖ്യ പങ്ക് വഹിക്കുന്നത് അധ്യാപകരും വിദ്യാലയങ്ങളും ആണ് അപ്പം അവരിങ്ങനെ ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോയാ വരുന്ന തലമുറ അത് നല്ലൊരു തലമുറായിരിക്കില്ല അവരുടെ ഭാവിയാണ് അത് ബാധി പതിവിൽ കൂടുതൽ ചിന്തി ച്ച് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറ്റി സമൂഹത്തിന് നല്ല ഓവിദ്യാർത്ഥികളെ നൽകുന്ന രീതിയിലുള്ള രീതികൾ അവര്
അതെ അതെ ഇ പറയുന്ന പോലെ നമ്മള് പറയുന്ന രീതിയിൽ തന്നെ ഇനി വരും തലമുറകൾക്ക് നല്ലൊരു അധ്യാപക കേന്ദ്ര അധ്യാപക വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പഠനരീതി ഉണ്ടാവട്ടെന്ന് നമുക്ക് പാ നമുക്ക് വിശ്വസിക്കാം ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്
ഓ നന്ദി നന്ദി എനിക്കും സ
ശരി
ശരി